ഹലോ
ആഹ് സുഖാണോ?
ആഹ് സുഖാണ് നിനക്കോ?
ആഹ് സുഖാണ്
ആഹ് എന്ത് ചെയ്യുന്നു
ആഹ് ഞാൻ എന്താ ഫുഡ് കഴിച്ചിട്ട് കെടക്കാൻ വേണ്ടി വന്നു
ആഹ് എന്ത് ഫുഡ് കഴിച്ചേ?
ആഹ് പുട്ട്
ആഹ് ആഹ് ഇവിടെയും പുട്ടാ
മഴ ഉണ്ടോ അവിടെ?
എന്താ
മഴയുണ്ടോ
ആഹ് ഇല്ലാ ഇല്ല അവിടെയോ?
ആഹ് ഇവിടെയും ഉണ്ട്
ആ -ആ
മ്മ് പിന്നെ പെറ്റൊക്കെണ്ടോ വീട്ടിൽ
ആഹ് പെറ്റുണ്ട് റൂബിയെന്നാ പേര്
ആണോ ആഹ് ഓക്കെ ആഹ് ഇവിടെ ഒണ്ട് പെറ്റ് പൂപ്പി പൂപ്പി
ആഹ്-ആഹ്
ഉം പിന്നെ
ആഹ് പട്ടിയാണോ ക്യാറ്റ് ആണോ
ആഹ് പട്ടി പട്ടി
മ്മ് മ്
ഉം
എപ്പം കിട്ടിയതാ
ആഹ് കൊറച്ചു കാലായി
ആഹ് എണങ്ങിയോ
ആണ്
ഉം ആരെയെങ്കിലും കടിച്ചിട്ടുണ്ടോ വെളീയിലുള്ള
ഇല്ല ഇല്ല
ഉം ഉം
ഉം
എന്താ അതിന് ഇഷ്ടം
ഉം
അതിന് ഇഷ്ടമുള്ള ഫുഡ് എന്താ
അതിന് ചോറും മീൻകറിയും
ഉം ഉം
ഉം ഇയാക്കോ
എന്താ
ഇഷ്ടള്ള ഫുഡ്
എനിക്ക് ബിരിയാണി പൊറോട്ട ഷവർമ്മ ബർഗ ഗർ
പിന്നെന്താ ബേക്കറി ഐറ്റംസാ ഇഷ്ടം
ബേക്കറി ഐറ്റംസ്
ആണ് ഇഷ്ടം
ഉം
ഇയാക്കോ
ഒക്കെ പോവാറുണ്ടോ
ആഹ് പോവും മൂന്നാറ് കൊടൈക്കനാലില് പിന്നെ പൊന്മുടി വാഗമൺ അവിടെയൊക്കെ പോയായിരുന്നു
ഉം
എന്താ ഫാനിന്റെ ശബ്ദാണോ കേക്കണേ
ആഹ് ഫാനിൻ്റെ സൗണ്ടാണ്
ആഹ്
ആഹ് പാചകക്കെ ചെയ്യാൻ ഇഷ്ടമാണോ
ആഹാ ഞാൻ കുക്കിംഗ്‌ ചെയ്യും
ആഹ് എന്തൊക്കെ ഉണ്ടാക്കും
ഉം ഞാൻ എന്താ ടൊമാറ്റോ റൈസ് ആഹ് എഗ്റൈസ് അതൊക്കെ ഉണ്ടാക്കും യൂട്യൂബ് നോക്കി ഉണ്ടാ
എങ്ങനണ്ടന്ന് പറയാമോ
എഗ് റൈസ് ആദ്യം കടുക് വറക്കും
ആഹ് ന്നിട്ട്
ന്നിട്ട് എന്താ ആഹ് ഉള്ളി വേണമെങ്കിൽ ഉള്ളി ചേർക്കും പിന്നെ ആഹ് മുളക് ചേർക്കും പിന്നെ മസാല ഐറ്റംസ് എല്ലാം കൂടെ ചേർത്ത് അത് വയറ്റി എടുക്കും
ഉം
അത് കഴിഞ്ഞ് മുട്ട പൊട്ടിചൊയിക്കും രണ്ട് മുട്ടേ ആണു ഞാൻ എടുകുണത് നിങ്ങൾക്ക് ആവിശ്യം ഉള്ളത് എടുക്കാ ന്നിട്ട് ആയില് ചോറ്
ഉം ഹ്
ചോറ് കറിയായിട്ട് കിണ്ടി എടുക്കും
ഉം
ആ അപ്പൊ മുട്ട ചോറ് റെഡി
ഉം ഇപ്പൊ മഴയുണ്ടോ അവിടെ
അങ്ങനെ ആഹ് ഇവിടാ പെരും മഴയാ അവിടെയോ
അഹ് ഇവിടെ മഴ ആണു മേരേജ് കയിഞ്ഞിക്ണോ
ആഹ് ആഹാ ഞാൻ മാരേജ് കഴിഞ്ഞു
ആഹ് ആ എനിക്ക് മേരജ് കഴഞ്ഞിട്ടില്ലട്ടോ ആണോ
ആഹാ
ആ എനിക്ക് മേരേജ് ആയില്ല ട്ടോ
ആണോ ആഹ് നോക്കുന്നുണ്ടോ ഇപ്പോ
ആഹ് നോകിക്കൊണ്ടിരിക്കുന്നു
ആഹ് ആഹ്
ആഹ്
വർക്ക് ഇയാ ചെയ്യാണോ
ഉം
എവിടെ
ഞാൻ സെക്കട്രിയേറ്റ്
ആഹ് ഓക്കെ ഓക്കേ
ആഹ് ഇയാളോ
ആ ഞാൻ സ്റ്റുഡന്റ് ആണ്
ആഹ്
ആഹ് എന്താ വീട്ടില് ഇരിക്കുമ്പോ ക്രാഫ്റ്റ് ജേണല് ഡ്രോയിങ് ഒക്കെ ചെയ്യും
വീട്ട് ജോലിയൊക്കെ ചെയ്യാറുണ്ടോ
ആഹ് ചെയ്യും എന്താ
ഉം എന്തൊക്കെ ചെയ്യും
ആഹ് തൂക്കും തൊടയ്ക്കും പിന്നെ പാത്രം കഴുകും പിന്നെ അത്യാവശ്യം എന്താ തോരനൊക്കെ വയ്ക്കും പൊ പൊരിക്കും മീന് പൊരിക്കാനുണ്ടെങ്കിൽ പൊരിക്കും പിന്നെന്താ ദോശ ചുടും പിന്നെന്താ ആഹ് കറി ഐറ്റംസ് എനിക്ക് ഇത് ഉണ്ടാക്കാറിയാരുന്നു മുമ്പൊക്കെ ഞാൻ രസൊക്കെ വയ്ക്കുമായിരുന്നു ഇപ്പൊ രസൊക്കെ വയ്ക്ക്ണെത് മറന്നു
ആഹ്
പിന്നെ ഉണ്ടച്ചമ്മന്തി ഉണ്ടാക്കും പിന്നെ ആഹ് ഈ നമ്മള് ഉം മന്തിയൊക്കെ കഴിക്കുമ്പോ വാങ്ങാൻ കിട്ടണെന്ന ഒരു വെള്ള സംഭവം ഉണ്ടല്ലോ മയൊണെ
മണീസ് ആഹ്
അതൊക്കെ ഉണ്ടാക്കും പിന്നെ എന്താ ഇങ്ങനെത്തേക്ക ഏഹ് ചെറിയ ചെറിയ ഐറ്റംസ്
രാവിലെ നേരത്തെ എണീച്ചാണോ ഉണ്ടാക്കുന്നത്
ആഹ് ഞാൻ നേരത്തെ എണീക്കും ഒരു അഞ്ച് മണിക്കൊക്കെ എണീക്കും
അമ്പൊ അഞ്ച് മണിക്കൊക്കെ എണീക്കോ എന്നിട്ട്
ചെലോസം നാല് മണിക്ക് എണീക്കും
ആഹ്
നാല് മണി അല്ലെങ്കിൽ അഞ്ച് മണി അയ്ല്കൂടുതല് ഉറങ്ങൂല ഞാ
ആഹ് ഓക്കെ ഉം
ന്നട്ട്
ഇയാള് എത്ര മണിക്ക് കെടക്കും
ഞാൻ ഒരു പത്ത് മണിയവുമ്പോ കെടക്കും
ആഹ് എണീക്കുന്നതോ
എണീക്കുന്നതാ ആറര ഏഴു മണി ആകും എണീക്കുമ്പഴേക്ക് വൈഫ് ഭയങ്കരമായിട് ആഹ് ആസ്മിസിയ്യൂല ആഹ് ഒറപ്പ് ഉം ഉം
കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു
ആഹ് വൈഫ് ഉണ്ട് കല്ല്യാണം കയ്ഞ്ഞ്
എത്ര നാളായി കല്ല്യാണം കഴിഞ്ഞിട്ട്
ആഹ് ആറു മാസം കഴിഞ്ഞു
ഉം പാവണോ വൈഫ്
ആഹ് കുഴപ്പല്ല
എങ്ങനെയാ റിവ്യൂ പറയാവോ
ചെയ്യൂല്ല മടി
വേറെന്താ
അങ്ങനൊന്നും ഞാൻ ത്തേക്കുല്ല ഉം ശരിയാക്കിടണം വേറൊന്നുല്ല
ആഹ്
പാവം തന്നെ
ആഹ്
മടി ജോലി ചെയ്യാൻ മടി അതേ ഉള്ളൂ വേറെ കുഴപ്പമില്ല ഉം ലൗ മാരേജാ ആഹ് ലവ് മാരേജും അറേഞ്ച് ഇയാൾക്കോ ഉം ഇയാളെവടെ
ഏഹ് എന്റെ ലവ് മാരേജ് ആയിരുന്നു
ആഹ് ഉം പിന്നെ
എന്റെ ഹസ്ബന്റ് പാവാണ് കെട്ടോ
പാവാണോ
ആഹ് പഞ്ചപാവ
ഉം പിന്നെ എന്താ ഗാർഡനൊക്കെ ഉണ്ടോ വീട്ടിൽ
ആഹ് ഉണ്ട് അവിടെയോ
ഉം ഇവിടെ ഉണ്ട് എന്തൊക്കെ ചെടികളാണ്
ഇവിടെ ഏറ്റവും കൂടുതലും പത്തുമണി ചെടി പിന്നെ എന്താ റോസ് ആഹ് ആഹു പിന്നെന്താ മുല്ലുണ്ട് പിന്നെന്താ
ഹലോ ഹലോ ഏ ഹലോ ഹലോ ഹലോ ഹലോ ആ കേക്കാമോ ആഹ് എന്താ ഇടക്ക് കേട്ടൂടായിരുന്നു
എന്താ അറിയത്തില്ല
എന്ത്ന്ന് ഉറങ്ങാറായില്ലേ
ആഹ് ആയി
മം
റൂം മേക്കാറൊക്കെ ചെയ്യാൻ ഇഷ്ടണോ
ഉം
റൂം മേക്ക ഓവർ ചെയ്യാനൊക്കെ
ഏഹ് ഇഷ്ടോണ്
ആഹ് ഏത് തീമാ ഇഷ്ടം
ഉ ഉം അങ്ങനെയല്ല ഏതെയാലും കുഴപ്പില്ല
ഈ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ റൂമിൽ വെക്കുന്നത് നല്ലതാണോ
ആഹ് നല്ലതാണ്
ഇയാൾക്ക് ഇഷ ഇഷ്ടാണോ ഓക്കേ
ഉം
അയാളുടെ റൂമില് അതൊക്കെ ഉണ്ടോ?
ആഹ് ഉണ്ട്ണ്ട് ഇല്ല
ഓക്കെ ആ വാങ്ങാൻ താല്പര്യുണ്ടോ?
മ്.
ഓ ക്കേ
ഉം. പിന്നെ എന്താ?
പിന്നെ
ഇയാൾക്ക് ഇഷ്ടണോ ആർട്ടിഫിഷ്യൽ
ആ അതെ ഇഷ്ടാണ്.
ആ റൂമിലൊക്കെ വെച്ചിട്ടുണ്ടോ?
ആഹ്‌ ഉണ്ട് ഉണ്ട്
ആഹ്‌
ഞാൻ എന്താ റൂം മേക്ക് ഓവർ ചെയ്യാള്ള ആ ഒരു ഇതിൽ നിൽക്കുവയാണ്
ആണോ എങ്ങനെയാണ്
ഒരു ഒരു പിങ്ക് തീമില് കൊണ്ടുവരാ നോക്കുവാണ് ഇപ്പൊ എന്റെ റൂമിന്
ആഹ്‌ എന്തൊക്കെ വെച്ചാണ് ചെയ്യാൻ പോകുന്നെ.
ആ ആദ്യം പെയിന്റ് ഒരു പിങ് ഒരു ബേബി പിങ്ക് പെയിന്റ് ആക്കി പിന്നെന്താ ഇത് വൈറ്റും പിങ്കും തീമിലാ ചെയ്യണ അപ്പം മേശ പിങ്ക് ഏ പിങ്ക് ലോ വൈറ്റ് തീമില് അലമാര വൈ തീമില് കട്ടില് പിങ്ക് തീമില്
മ് മ്
അങ്ങനെയാണ് ചെയ്തിക്കിനൊണ്ട് പിന്നെ കട്ട്ലിന്റെ ഈ ഒരു സൈഡിലായിട്ട് ജനലുണ്ട് അവിടെ ഇങ്ങനെ വിൻഡോ ഒന്ന് ഒയ്രേം താക്കേ ചെയ്യണ ഒരു കർട്ടൻണ്ടല്ലോ?
ആഹ്‌.
അതില് വെള്ളം ഇട്ടിട്ടുണ്ട് പിന്നെന്താ പിന്നെ സൈഡില് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് അടിപൊളിയ സൺസെറ്റ് ഇങ്ങനെ അടിക്കുമ്പത്തെ അടിപൊളിയാണ് റൂം കാണാൻ
ഉം. ഓക്കെ ഓക്കെ ഉം പിന്നെന്താ?
ആ പിന്നെവിളിക്കാട്ടോ ശരി
ഉം ശരി